ആ കേൾക്കുന്നുണ്ടോ?
ആ കേൾക്കുന്നുണ്ട്. കേൾക്ക
എന്തൊക്കെണ്ട് വിശേ
നല്ല വിശേഷം സുഖാണ്. എന്താ അവിടുത്തെ വിശേഷം?
എന്താ സുഖമായിട്ട് പോണു. കുഴപ്പൊന്നുമില്ല.
ആണോ. ആ ഇല്ലല്ല കഴിച്ചിട്ടില്ല കഴിക്കണം. ലേറ്റായി എന്നാ
ഇച്ചിരി ടൈം ആവോന്ന് ചോയ്ക്കാ.
ആ ഞാ ഞാനനെ സ്റ്റുഡന്റാണ്. അപ്പൊ എന്താണ് ഞാനിങ്ങനെ. എനിക്കിനി കുക്ക് ചെയ്തിട്ടൊക്കെ വേണം കഴിക്കാന്. അപ്പ അങ്ങനെ കുക്ക് ചെയ്ത് വെച്ചു പിന്നെ കഴിച്ച എന്താണ്?
ഹോസ്റ്റലിൽ നിൽക്കലാണോ?
ഹോസ്റ്റല് അല്ല ഞാൻ പി ജി യാ. ഹോസ്റ്റല് ആവുമ്പോ നമുക്കവിടെ ഫുഡ്ണ്ടാവുവല്ലോ. ഇപ്പൊ നമ്മളന്നെ ഫുഡ് ഇണ്ടാക്കി കഴിക്കാണല്ലോ. അപ്പൊ അങ്ങനെ ഫുഡ് ഇണ്ടാക്കിയ, മ് ഫ്രണ്ട്സും അല്ലാണ്ടന്നെ ആ എന്റെ കൂടെ ഒരാളുണ്ട്. ഞങ്ങൾ രണ്ടുപേര് കൂട്ടിട്ട് ഒരു രണ്ടു പേർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു റൂമിലാണ് നിൽക്കണത്.
ഓ അപ്പൊ ഇങ്ങള് രണ്ട് മാത്രം
ആ ഞങ്ങള് രണ്ട് പേര് കൂടിയിട്ടാണ് ഭക്ഷണൊക്കെ ഉണ്ടാക്കുക.
ഭക്ഷണം ഉണ്ടാക്കുക. ആ ശെരി.
ആ രാവിലെ ഒരാള് കുക്ക് ചെയ്താല് രാത്രി വേറെ ആൾ കുക്ക് ചെയ്യും. അങ്ങനൊക്കെ ആയിട്ട്.
ഹഹ് ആഹ് ആ അങ്ങനെ എന്തായാലും പിടിച്ചിട്ടുണ്ടോ. ഒരുക്ക്‌ നിന്നണ്ട്
എനിക്ക് ഞാൻ ആണേ വീട്ടിൽ നിക്കുമ്പോ ഒന്നും ചെയ്യാത്തൊരാളായിരുന്നു. മീൻസ് ഒരു പണിയും ചെയ്യില്ല്യാ. അങ്ങനെ ഞാന് പക്ഷെ ഇവിടെ വന്നിട്ട് ഏ എന്താ പറയാ ജീവിതം പഠിപ്പിച്ചുന്ന് പറയണ മാതിരി, ഒക്കെ പഠിക്കണ്ടി വന്നു സ്വയമായിട്ടന്നെ.
അതെ അതെ ഇനിയിപ്പ നമ്മളിപ്പ ഇങ്ങനെയൊക്കെ ആവുമ്പോ തന്നെ നമ്മളടുത്ത് പഠിക്ക ക്കുള്ളൂ അല്ലാതൊന്നും നമ്മള് വീട്ടില് സ്വന്തം വീട്ടിലാകുമ്പോ ഒന്നും നോക്കൂല.
ആഹ് സത്യം. എല്ലാ എല്ലാം ഉമ്മ ചെയ്യട്ടെ ഉമ്മ ചെയ്യട്ടെ. ആ
വേണ്ട എല്ലാ പറഞ്ഞെ ഇപ്പം.
അതാണ് അപ്പൊ ഇങ്ങനെയപ്പോ എന്താണ്. പ്പൊ ഞാൻ തന്നെ ഒക്കെ ചെയ്യാൻ തന്നെ ആയി.
ഇതന്നെ ആ ആ.
മ് എണീറ്റ്. വീട്ടിൽ ആരൊക്കെ ഇണ്ട്?
വീട്ടില് ഉമ്മേം, ഉപ്പണ്ട്, ഹസ്ബൻഡും, രണ്ട് മക്കളുണ്ട്.
അത് ശെരി. അങ്ങനെ ഹസ്ബൻഡ് എന്താ ചെയ്യണത്?
ഹസ്ബൻഡ് നാട്ടിൽ തന്നെ ആണോ?
അയ്ശെരി. ഓക്കെ.
പിന്നെ അപ്പൊ എപ്പഴാ കോളേജ് കഴിഞ് എപ്പോഴാ എത്തല് അപ്പോ?
കോളേജ് ഞങ്ങൾക്ക് രാവിലെ പത്തുമണി തൊട്ട് കോളേജ് സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് നാലര വരെ കോളേജ് ഇണ്ടാവും. റൂമിലൊക്കെ എത്തുമ്പോത്തേക്ക് ഒരു നാലര നാലും പിന്നെ അടുത്ത പി ജി അടുത്താ നടന്ന് വരാൻ ഉള്ളോ. ത്ത അപ്പൊ അവിടുന്ന് നടന്ന്‌ എത്തുമ്പോത്തേനും ഒരു നാലേ മുക്കാല ആകുമ്പോത്തേന് എത്തും. അങ്ങനെ വന്നാല് ഇപ്പത്തൊട്ട് ഭയങ്കര ക്ഷീണാ കിടന്ന് ഉറങ്ങും കുറേ നേരം ഉറങ്ങും ഉറങ്ങി എണീറ്റ് പിന്നെ ഭക്ഷണം ഉണ്ടാക്കി പിന്നെ കൊറെഅസ്സിഗ്ന്മെന്റ്സും ആഹ്
ട്ട് കാര്യല്ല
പിന്നെ കൊറേ വർക്കും കാര്യങ്ങളും ഉണ്ടാവല്ലോ നമുക്ക് ചെയ്ത് കൊടുക്കാനൊക്കെ
ആഹ് കൊടുക്കാൻ സെ ആൺ
ആഹ് അപ്പൊ പിന്നെ അതും വിരിക്കും അപ്പൊ തന്നെ ഒരു നേരാവും ഒറങ്ങുമ്പോത്തേനും
ആഹ് ആഹ് പിന്നെ രാവിലെ എണീക്കാനും ആയില്ലേ ടൈം ആയില്ലേ?
ആ അതന്നെ പിന്നെ പത്ത് മണിക്ക് കോളേജ് സ്റ്റാർട്ട് ചെയുള്ളു അപ്പൊ പിന്നെ ഒരു സമാധാന
ആ പിന്നെ അടുത്താവുമ്പോ പിന്നെ പ്രശ്നല്ല നമുക്ക് ടൈമിനനുസരിച്ച് പോയാ മതിയല്ലോ
അതെ പത്ത് മണിക്കുള്ള കോളേജിന് വീട്ടീന്ന് ഇറങ്ങണ ഒമ്പത് അമ്പത്തി മൂന്നിനാ ഇന്നിട്ടൊരു ഓട്ട ആയിരിക്കും അങ്ങനെയൊക്കെ എന്താ എന്താ പഠിച്ചത്
ഞാന് പ്ലസ് ടു വരെ പോയിട്ടുള്ളൂ പിന്നെ മാര്യേജ് കഴിഞ്ഞ് പിന്നെ പോയിട്ടില്ല
ശരി അങ്ങനെ
ആഹ് വീട്ടിൽ ആരൊക്കേണ്ട്
വീട്ടിലെ ഉമ്മ അനിയൻ അനിയത്തി ഞാന് മൂത്തത് പിന്നെ ഇപ്പാ പുറത്താ ഗൾഫില് അങ്ങനെയറ്റ് ഞങ്ങള് മാത്രേ ഉള്ളൂ
ആഹ്
അങ്ങനെയായിട്ട്
ഉപ്പ ഉമ്മ അനിയൻ അനിയത്തി ഉപ്പ ഗൾഫിലാണ്ന്ന്
ആഹ് ആഹ്
അങ്ങനെയായിട്ട് പിന്നെ ഞാന മൂത്തത് ആഹ് അനിയത്തി ഇപ്പ പ്ലസ് വില് പ്ലസ് വണ്ണില് ആഹ് അനിയന് ഡിഗ്രി സെക്കൻഡ് ഇയർ ഇപ്പ ആയിത്തോള്ളു
ഏപ്പ സെക്കൻ് ഇയർ ആയിട്ടുള്ളോ ആ ഇന്റെ ഒരു അന്യത്തി ഒരുമിച്ച ആയിരിക്കും അവളു ലാണ് പ്പ സെക്കൻഡ് ഇയർ ആണ്
അത് ശെരി ഏതടുത്തക്കണത് ഡിഗ്രി
ഡിഗ്രി ഹോട്ടൽ മാനേജ്മെന്റ് ആണ് ഇട്ത്താത്
അത് ശെരി അവിടെ നാട്ടിൽ തന്നെയണ പഠിക്കുന്നത്
ആ നാട്ടിൽ ന്നെയാണ് ഇവിടെന്നെ കോളേജ് കിട്ടിയിരുന്നു
അത്ശ അലോട്ട്മെന്റ് കൊടു കേറിയതണോ
ആഹ് അങ്ങനെ കിട്ടിയതാണ്
ആഹ് ശെരി
അപ്പൊ എന്തായാലും നാട്ടു തന്നെ ആയത് കൊണ്ട് പ്രശ്നം ആദ്യം കിട്ടി കൊറച്ച് ദൂരായിരുന്നു പിന്നെ അവര് പിന്നെ എന്തായാലും ഒരു റിവാലേഷന് കൊടുത്തിരുന്നു അപ്പൊ പിന്നെ അടുത്ത ഔട്ട് കിട്ടി
അത് ശെരി
മറ്റേത് നമുക്ക് ബുദ്ധി നിങ്ങൾ പറഞ്ഞതിരിക്കന്നെ ഇവിടെ പോയി നിന്നാലൊക്കെ ബുദ്ധിമുട്ടാണ് ഒറ്റക് ഫുട് ണ്ടാക്കലോ എല്ലാം ഒരുമിച്ച് ആവുമ്പോളെ
അത് ശെരി അതന്ത പുറത്ത് പോണ്ടാന്ന് കരുതിയിട്ടല്ലേ
അതെ അതെ പുറത്ത് പോയി പഠിക്കണ്ടല്ലോ വിചാരിച്ച് ഇപ്പ എന്തായാലും ഗവൺമെന്റ്കി ട്ടിയതുകൊണ്ട് പിന്നെ അങ്ങനെ പോകുന്നു
ആഹ് ആഹ് ശരിയാ ഇവിടെ ഗവൺമെന്റി കിട്ട്യാ പിന്നേ സുഖല്ലേ ഫീസൊന്നും കൊടുക്കണ്ടല്ലോ
അതെ അതെ ഫീസ് കൊടുക്കണം മറ്റേ നമ്മള് ഫീസ് പറയണത് ഇപ്പോ ഒന്നു രണ്ട് രൂപ വേ വേണല്ലോ
ആഹ് അതെ ഇപ്പ നല്ല ഫീസാണ് എല്ലാത്തിനും ഇപ്പ നല്ല കൂടുതലാണ് പണ്ടത്തെ മാതിരിയൊന്ന് അല്ല കാരണം എം
ട്ടൊള്ളു
ആഹ് അതെ അതെ അതെ പിന്നെ ഡൊണേഷനും ഒക്കെ പോയിട്ട് ഒരു ആവശ്യത്തിന് പൈസയാവും
അതെ അതെ ഫീസ് കുറവാണെങ്കിൽ അത് അതിന് പുറമെ വേറെ എന്തെങ്കിലും പറഞ്ഞാ
ആഹ് അതെ ആഹ് ശെരിയാ വേറെന്താ ഫുഡ് കഴിച്ചോ
എന്താ സ്പെഷ്യല്
ഒന്നും ആയിട്ടുണ്ട്
അത് ശരി എന്താ ഫു സ്പെഷ്യല് നിങ്ങൾക്ക് ഹലോ കേൾക്കാ ഇല്ല്യേ എന്താണ് ഹലോ ഹലോ കേൾക്കണില്ലേ റേഞ്ച് പോവിണ്ട്ല്ലോ ഹലോ ഹലോ ഹലോ കേൾക്കാ ഇല്ലല്ലോ ഹലോ ഹലോ ഹലോ ക് റേഞ്ച് പോക്ൺണ്ടോ
ആഹ് റേഞ്ച് പോകുന്നുണ്ട് ഇനി ഒന്നാമത്
ഒന്നാമത്
അതുകൊണ്ട് റേഞ്ചിന്റെ ഹലോ ആഹ് അതെ അതെ ഇപ്പൊ മഴയിള്ളത് കൊണ്ടെ ഇപ്പ രണ്ടു ദിവസായി നല്ല മഴ ഇതുവരേ നല്ല വെയിലിണ്ടായിരുന്നു
എല്ലാരും ഇതാ പറയണത് മഴ മഴ മഴ ഞങ്ങൾക്കാണെങ്കി ഇവിടെ കട്ട പൊരിവെയിലും
തന്നെ ആഹ് ഇവിടിപ്പ ഇന്നലെ ഇന്നലെ മിനിയാന്ന് തൊടങ്ങിയിട്ടുള്ളു മഴ പക്ഷെ ഇന്നലെ മഴ തോർന്നട്ടില്ല ഇന്നൊക്കെ നല്ല മഴ പെപ്തിട്ടിണ്ട് ഇങ്ങനെ ചെറിയ ചാറ്റൽ മഴ ആയാലും ഇങ്ങനെ പെയ്തോണ്ടിരിക്കും
ആഹ് ഉമ്മയും പറയണെണ്ട് നല്ല മഴയാണ് അങ്ങനെങ്ങനെ പക്ഷെ ഇവിടെ വെയില് കൊണ്ട് വേത്ത് ത്തൊ
തന്നെ ആഹ് ആഹ് അപ്പൊ ഇന്നൊക്കെയാണ് ഇപ്പൊ ഒരു മഴക്കാലാണ്ന്നിള്ള അറിയണെ കാരണം ഇന്നാണൊരു തണുപ്പ് വന്നത്
ശരിയാണല്ലോ ജൂണ് കഴിഞ്ഞു എന്നിട്ടും മഴ ഇല്ല്യ
അതെ അതെ ഇപ്പഴും മഴ കൊറവ് തന്നെയാണ് ഇനിയിപ്പൊ രണ്ടു ദി
രണ്ട് ദിവസാ
അത് ശരി അപ്പൊ കുട്ടികൾക്ക് സന്തോഷാവും കോൾ സ്കൂള് പൂട്ടുവല്ലോ
മഴ അ സ്കൂളന് അവധിയാണ് കുട്ടികൾ നോക്കുക
അ തന്നെ അത്തെ കുട്ടികൾക്ക് ന്തെ വെള്ളയിട്ട് പൂട്ടിയാൽ മതിന്ന് ഒള്ളു
ആഹ് അവർക്ക് അങ്ങനെയൊക്കെ ഉണ്ടായി സ്കൂൾ ഇല്ലാതിരുന്നാലേ അവർക്ക് കേ സന്തോഷ പക്ഷെ അതിന്റെ പകര അവര് വേറെ എടു കും അതാ പിന്നെള്ളത്
ആ എത്ര മക്കളാ നിങ്ങൾക്ക്
രണ്ടാളുണ്ട്
അത് ശെരി മോന് മോളു ആണോ
ഒരാൾ ഇപ്പോ ഒന്നിലാണ് ഒരാൾക്ക് ഇപ്പോ എട്ട് മാസം ആയിട്ടള്ളൂ
അതെ ചെറിയ കുട്ടിയണല്ലേ
ആഹ് ചെറിയ മോളാണ് വലുത് മോനു ആണ് ചെറുത് മോളാണ്
അത് ശരി വേറെന്താ ഹസ്ബന്റിന് എന്തായിരുന്നു ജോലി
അത് കഴിയാനായി
അത്ശയ ഓ ആഹ് മനസിലായി മനസിലായി
ആ ആ ഞൻ അടക്ക ഹലോ ചോദിക്കു ന്നത് റേഞ്ചിന്റെ പ്രശ്നം വരുന്നുണ്ട് ട്ടോ ഇത് കട്ട ആകുന്നുണ്ട് വോയിസ് അറിയാതെ അതെ വോയിസ് ഇവിടുത്തെ പ്രശ്ന ആയിരിക്കും കാരണം അതെ അതെ
ആ പിന്ന ഞാൻ പറയണതിന്റെ കൊറെ കഴിഞിട്ടാ റിപ്ലൈ കിട്ട്ണത്
ആഹ് കറക്റ്റ് ആണ് അത് ചില ആളുകളൊക്കെ വിളിക്ക ഇപ്പ പറയുന്നുണ്ട് റേഞ്ച് പോകുന്നുണ്ട് ഞാൻ ഇപ്പോ ഒന്നാ സിമ്മന്നേ ആ രണ്ട് ദിവസായി പുതിയൊരു സിം ഈ ഒരു സിമ്മിന് ചെറിയ പ്രശ്നംണ്ടോ ഡൗട്ട് ഉണ്ട്
അത് ശരി ശരിയാ ഇതിനാണെങ്കില് ന റ്റാണല്ലോ വേണ്ടത് അതില്ലങ്കിൽ ഇങ്ങനെ കോൾ ചെയ്യാനും പറ്റില്ല
അതായി കോള് ചെയ്യാനും പറ്റൂല
ഉം
അതുകൊണ്ടാണ് ഞിപ്പോ പോർട്ട് ചെയ്യണെങ്കില് എന്തായാലും അൻപേ തൊണ്ണൂറ് ദിവസം വേണെന്ന് പറഞ്ഞ് കേട്ടു
ഓഹ് അങ്ങനെയാ നല്ലേ
ഇനിയിപ്പ എന്തായാലും ഞാ ഇപ്പൊ വേറെ സിമ്മിണ്ട് പക്ഷെ എനിക്കാ സിമ്മില് വാട്സപ്പ് കിട്ടാത്ത കൊണ്ടാണിപ്പൊ ഒരു വേറെ സിമ്മ് എടു ന്തായാലും സ്പാമ് ആയി കെടക്ക വാട്സപ്പ് എന്തായ ആയതെന്ന് അറിയൂല്ല കൊറേ ഒരു രണ്ട് മൂന്ന് മാസായി
അത് ശരി
വേറൊന്ന് എടുത്ത്ണ്ട് വാട്സപ്പിന് വേണ്ടി മറ്റ്പഴേ നമ്പറിന്ന് എല്ലായിട ഒരു ബാങ്ക് അക്കൗണ്ട് ആയിക്കോട്ടെ ആധാ ല്ലാത്തിനും ഒരു നമ്പറല്ലേ കൊടുക്കുന്നെ
ആഹ് അത് ശരി പിന്നെ എല്ലാത്തിനും എല്ലാത്തിനും ഒരു സെയിം നമ്പർ കൊടുത്താലും പ്രശ്നാ എല്ലാടത്തും നമ്മുടെ നമ്പറിങ്ങനെ പോവും ആഹ് അങ്ങനെയായിട്ട്
അങ്ങനെ ഒരു സിമ്മെടുത്തത് തന്നെ വമ്പ് ആ ഒ ടി പി വരാൻ വേണ്ടിട്ട് ന് വേണോലോ ഒ ടി പി ഇനിപ്പോ ലീവ്
പറയുന്നതൊക്കെ കട്ടാവ്വാണ് പകുതി കേട്ട ഫിന്നെ ബാക്കിയില്ല താത്താന്നാ ശരിട്ടോ ഒന്നും കേൾക്കണില്ല